ഹലൊ ഹലോ കേക്കാവോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് സുഖണൊ
ആഹ് സുഖായിട്ട് പോവുന്നു
ആഹ് ഞാൻന്തെ ചുമ്മ വിളിച്ചതാണ് ന്തോ
ആഹ് മയ്യൊന്നുല്ല
ആഹ്
കാലാവസ്ഥയാണ് അങ്ങനെ
ആഹ ഇവിടെ ഇപ്പൊ ഒരു ഇടിവെട്ടും മഴയും കഴിഞ്ഞുള്ളൂ
അത്ശരി ആഹ ഇന്നലെ മഴ ഇന്നലെ ണ്ടായിരുന്നോ
ഇന്നലെ ഇല്ല മഴയില്ലായിരുന്നു പിന്നെ വെള്ളം ആഹ ഇവിടെ ഇപ്പൊരു നല്ലൊരു ഇടിവെട്ടും മഴയും കഴിഞ്ഞുള്ളൂ ഇന്നലെന്നും അങ്ങനെ മഴയുണ്ടായിരുന്നില്ല രണ്ടുമൂന്നീസം മഴ ണ്ടായിരുന്നില്ല ഇപ്പതേ ഇന്ന് തുടങ്ങിയ മഴയാ. പിന്നെ എന്തണ് വിശേഷം?
പിന്നെ ആഹ് ചായ കുടിച്ചു.
ആഹ് പിന്നെ എന്തൊക്കെയിണ്ട് എന്തായിരുന്നു സ്പെഷ്യൽ ന്ന്?
സ്പെഷ്യല് പറ്യാന് ഇന്ന് അങ്ങനെയൊന്നുല്ല
ഹൻസ്പെഷ്യൽ എല്ലാ ദിവസവും സ്പെഷലാണ് ആഹ് എടാ ഞാനേ സാമ്പാർ താനെങ്ങനെയാ വെക്ക്ന്നത് അതും കൂടി ഒന്ന് അറിയാനായിട്ടായിരുന്നു ചോയ്ച്ച
ആഹ് സാമ്പാർ ഇങ്ങൾ വെക്കാറുണ്ടോ?
ഓഹ് സാമ്പാർ
ഇങ്ങള് വെക്കാറില്ലേ?
ഞാൻ വെക്കും അന്നാലും അത് വലിയ ടേസ്റ്റ് ആയിട്ട് വരാറില്ല.
ആഹ് ശരി ആഹ് ഞങ്ങള് ആഹ് വെക്കാറുണ്ട് കൊറച്ച് പരിപ്പ് വേവിക്കും അന്നിട്ട് അതിലേ ക്ക് പിന്നെ ഒരു വിസിലടിച്ചാ മതിട്ടോ പരി പരിപ്പ് പിന്നെമ്മള് ഹ് പിന്നെ പച്ചക്കറി വെണ്ട കുമ്പളം പടവ ഏഹ് പിന്നെ വെള്ളരിക്ക പിന്നെ ചേന ഉരുളക്കേങ്ങ് പിന്നെ അതുപോലെ തന്നെ ഉം അയിക്ക് വാണ്ട്യ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മള് കഷ്ണങ്ങളാക്ക്യാട്ട് അരിയാ.
ആഹ് ആഹ്. നമ്മളില്ലേ ഈ പച്ചക്കറി വേവിക്കുമ്പോ വെണ്ടക്ക ചേർത്ത് വേവിക്കോ?
ആഹ് പച്ചക് വെണ്ടക് ക്ക നമ്മള് വേറെ സെപ്പറേറ്റ് ആക്കിയാണ്ട് നമ്മള് ഒ ആഹ് വെണ്ടക്ക പിന്നെ ഒര് എണ്ണയിലിട്ടാണ്ട് വാ വാട്ടും ഇന്നാ ഒടീല്ല. എല്ലാ സാധനും ആദ്യം വാട്ടും ഉം. എണ്ണയിലെല്ലാ ഈ അരിഞ്ഞ് വെച്ച എല്ലാ കഷ്ണങ്ങളും വാ
പൊട്ട് ഉരുളക്കിഴങ്ങിടോ സാമ്പാർല്?
ആഹ് ഉരുളകിഴങ്ങ് ഇടും ര രണ്ടോ ഒന്നോ രണ്ടോ ഇടൊള്ളൂ.
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഉം ഉം ബീറ്റ്റൂട്ട് ഇടോ, ബീറ്റ്റൂട്ടോ?
ബീറ്റ്റൂട്ട് ഞാന് ഇടാറില്ല
ഇടാറില്ല ആഹ് ആഹ്
എന്നിട്ടത് നല്ലോണം പിന്നെ വാട്ടും. വാട്ടീട്ട് ആ വാട്ട്യതൊക്കൈക്കിടും. നമ്മള് ഇട്ത്ത് വെച്ച ഉം ഐക് ഇട്ടിട്ട് നമ്മള് അയ്ക്ക് വേണ്ട മസ് സാലകള് കൊർച്ച് മല്ലിപ്പൊടി ടും. ച്ച് മല്ലിപ്പൊടി ഇടൊള്ളൂ കൊർച്ച് മൾ മഞ്ഞൾപ്പൊടി
ഏത് ഈ വേവിക്കാന് പച്ചക്കറി വെക്കുന്നയ്ൻ്റൊപ്പോ?
ആഹ് ആ ആ പരിപ്പ് വേവ വെന്ത പരിപ്പിക്ക് പിന്നെ ഈ ആഹ് കഷ്ണങ്ങളൊക്കെടും അത് ഒര് ഒന്ന് വെ പിന്നെ വ പത് ക്കൊന്നായാ മതി പരിപ്പ്, എന്നിട്ട് അതിലേക്ക് പച്ചക്കറി ഇട്ടിട്ട് അതിലേക്ക് വേണ്ട മസാലകൾ ഇടും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി
ആഹ് ആഹ്. സാമ്പാർ പൊടി എപ്പഴാ ഇടണ്ടെ?
ആ അഹ് ലാസ്റ്റിക്കെ ഇടൊള്ളു.
ലാസ്റ്റ് ഇട്ടാ മതി അല്ലേ ആഹ് ആഹ് എന്നിട്ട്
ആഹ് പച്ചമൊളക് വെളുത്തുള്ളി തക്കാളി ഒക്കെ ഇട്ട് അവര് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒര് പിന്നെ കൊർചേരം വേവി വേവിക്കും. അപ്പൊ വല്ലാതെ ഒടീയിലട്ടൊ നമ്മ എണ്ണേ മാറ്റിയാ ഒടിയൊന്നുംല്ല അത് അതേ പോലെ നിക്കും. ന്ന്ട്ട് ആഹ് അത് കഴിഞ്ഞ് അതൊക്കെ പിന്നെ വേ വെന്തൊരു പരുവത്തിലായിട്ട് നമ്മളെയ് ക്ക് പിന്നെ ഇതുപല കൊർച്ച് സാമ്പാർ പൊടി ഇടും അതിന് പറ്റി വേണ്ട സാമ്പാർ പൊടി നമ്മക്ക് അത് ആഹ് അത് ഇട്ടിട്ട് പിന്നെ തേങ്ങ വറ രക്കും തേങ്ങ വറുത്തര്ക്കണേൽക്ക് ഞമ്മള് ച്ച് ചുവന്നുള്ളി ഇടും. ച്ച് വെളുത്തുള്ളി ആഹ് കറിവേപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ലവണ്ണം കൊർച്ച് ഒരു കാപ്പി കളർ ആവുന്ന വരെ നമ്മക്ക് ഒരു പിന്നെ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മക്ക് അത് അങ്ങോട്ട് വാ ഇതാക്ക് എണ്ണയിൽ വ താക്കാ പിന്നെ തേങ്ങ വറു വർത്ത് അരച്ചിട്ട് അത് അതിലേക്ക് പാര്ആ. ന്നല്ലോണം തെളപ്പിക്കാ തെളപ്പിച്ചിട്ട് നല്ലൊരു സ്മെല്ലന്തൊക്കെ ആയിരിക്കും എന്നിട്ട് പിന്നെ അത് ആഹ് കടുക് പിന്നെ നല്ല വറ്റൽമൊളകും ഇട്ടാട്ട് കരിയെപ്പു ഇട്ട് അത് വറവ്ടും എന്നിട്ട് അയിലേക്ക് ഒഴിക്ക. അപ്പൊ സാമ്പാറ് ആവും ഞാന് പല മോഡലും ഉണ്ടാക്കാറ്ണ്ട്.
ആഹ് ഈ ചെറിയുള്ളിയാണ് ഇടുന്നത് അല്ലെങ്കി സവാള
ഏ ചെറിയു ആഹ് അയ്ക്ക് തുമ്പ് വറവ്ട്നീക്ക് ആ കട്കും കരിവേപ്പും പച്ചമുളക് പിന്നെ ആ മറ്റേ വറ്റൽമൊളക് ഇടും. സവാള ഇടലില്ല.
ആഹ് തക്കാളീം വേണ്ട.
തക്കാളീം വേണം തക്കാളി വേണം ആ പുളി ഞാൻ പുളി പറ മറന്നിട്ട് പറയാന്. ആ പുളിയിണ്ട് പുളി നമ്മളൈക്ക് കറി വെന്ത് വേ വേവ്നെയ്ക്ക് നമ്മള് സാമ്പാറ് ഇട്നേൻന്റെ തൊട്ട് മഞ്ഞ് പുളി പീയും അല്ല അതായി പാരും പുളിന്റെ ഏ തിന് നീര് മാത്രം തട്ടോ അയ്ന്റെ വെള്ളം മാത്രം
ഓ ഓ ഓ ഓ. വാളംപുളില്ല അത് വാളബുളീക്ക് എന്തോരളവില് ഇടണം കൊർച്ചിട്ടാ മതിയൊ?
ആഹ് അത് ഞമ്മക്ക് ഒരു സുമാറ് ഒര് ക്കറിയല്ലോ കൊർച്ചൊ ഒരു പിടി ഒരു പിടിയെടുക്ക്‌ മ്മള കൈയ്യും.
ആഹ് ഞാൻ കഴിഞ്ഞവട്ടം സാമ്പാറ് വെച്ചപ്പോഴേ ഭയങ്കര പുളിയായി പോയി. എല്ലാരും ഞാൻ പർഞ് പുളിയൊക്കെ കൊർച്ചേ ഇടള്ളൂ. ഉം ഇതിന് മാത്രം ഒന്നും ഇടണ്ട
ആ പുളി
കൊർച് ഇട്ടാ മതി ഉം ആഹ്.
പുളിയമ്മളെ അറിയാലൊ അത് അത് പുളിന്റെ ത് രസാ ഇത് ണ്ടാവില്ലല്ലോ.
ആഹ് പുളി കൂടിയാ നമ്മക്ക അത് ഓക്കെ ബീറ്റ്റൂട്ട് ഇടണ്ടല്ലേ ചുവന്നു പോകൂലെ സമ്പാർ.
ബീറ്റ്റൂട്ട് ഇടണ്ട. ആഹ് വെണ്ടക്ക നമ്മളെ ആഹ് വെണ്ടക്ക പച്ചക്കറിൻന്റെ ഒപ്പ അല്ലേ എല്ലാം വാട്ടണം പക്ഷെ പച്ചക്കറിയൊക്കെ ഇട്ട് കൊർച്ച് വെന്ത്‌ട്ട് പിന്നെ ലാസ്റ്റ് ഞമ്മള് വെണ്ടക്ക ഞമ്മള് ഒപ്പ ഇടരുത് വെണ്ടക്ക നമ്മുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ഇട്ടാ മതി അല്ലങ്കിൽ ഒട കുഞ്ഞു പോ നമ്മള് തേങ്ങ ഒക്കെ അരക്കുന്നതിന് മുന്നേ കൊറച്ച് മുന്നായിട്ട്
എന്ത് ടൈപ്പ് പരിപ്പാ ഇടണത് സാധാരണ നമ്മൾ
ആ സാധാര അത് സാധാരണ പരിപ്പ് നമുക്ക് കുറച്ച ഒരു കറിക്കൊ ഒരു കായം കിട്ടാനും ടേസ്റ്റ് കിട്ടാനും പിന്നെ നമ്മക്ക് ഇതൊക്കെ ഇ ഇണ്ട്ട്ടോ കായംണ്ട് അയ്ല് അതൊെ നമ്മളെ എണ്ണ നമ്മള് തേങ്ങ വറവ്‌ട്‌ണീക്ക്ഞമ്മക്ക് ഇടാ. കാരം കായം കായട്ടാ ഒന്നുകൂടി കറിക്കൊരു നല്ല സ്മെല്ലും ഗ്യാസിനൊക്കെ ഗ്യാസിന് അതേ മാ തേങ്ങ വറവിടുമ്പോഐക്ക് കൂട്ടിയാ മതി എന്നിട്ട് നല്ലവണ്ണം ഇതാക്ക
തേങ്ങൊക്കെ വരച്ച് സാമ്പാർ വെക്ക അങ്ങനെയൊക്കെ വെക്കണംച്ചിലർ - തേങ്ങ തേങ്ങ വറത്തെരച്ച സാമ്പാർ അങ്ങനെയൊക്കെരുന്നു
ആഹ് തേങ്ങ വറുത്തര ആഹ തേങ്ങ വറുത്തെരക്കാ നല്ല ടേസ്റ്റ് ആണ്. ആ് അ നല്ലതാ ഞാൻ അങ്ങനെ വെക്കാറുണ്ട്
ആണല്ലേ ആ തേങ്ങ വറക്കണോ നമ്മള്
ആ തേങ്ങ വറക്കണം
ഓ
ഉം ഉം
ഓക്കെ അപ്പ സാമ്പാർ പൊടി ടെക്കെ അളവെ എങ്ങനെയാണ്
സാമ്പാർ നമ്മക്കൊരു ഇരുന്ന് അങ്ങനെ ഒരു സാമ്പാർ ട്ടാലെഅയ്ന് പൊടി മതി -
ഏ എ എത്ര സ്പൂൺ ഇടും സാമ്പാറ്
സാമ്പാറ് പിന്നെ ആ ഒരു ആ സാമ്പാർ നമക്ക് രണ്ട് മൂന്ന നാല് സ്പൂൺ നാല് സ്പൂൺ ഡാ
ആണല്ലേ ആഹ ബബ
വീണോഎന്തെ പറ്റിയെ
അയാള് മറ്റേ നടക്കണ പ്രായണേ അയാളെല്ലാം വായില് എടുത്തിട്ടിട്ട് ആഹ ഞാനിപ്പൊ കണ്ടപിടിച് ഒരു സാധനം എന്തോസാധന എടുത്ത് വായലിട്ട് ഞാനിപ്പ
നല്ലവണം ശ്രദ്ധിക്കണം മക്കളെ പേടിയാണ് ആ നമ്മള് ഈ കുപ്പിന്റെ അടപ്പ് ഒക്കെ
നടന്ന് തെടങ്ങിയിട്ടേ ഉള്ളു അപ്പൊ നടന്ന്
അയ്ശരി പത്ത് മാസം ആയിട്ടോള്ളൂല്ലേ
ആഹ എല്ലായിടത്തും പത്തല്ല പതിനൊന്ന ആയി ആഹ എല്ലായിടത്തെയും ചവറ് പോയി പെർക്കലാണ് ഇവിടത്തെ
ആ അതെ
ആഹ പിന്നെ എന്തൊക്കെയുണ്ട് വിശേ
പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് നമ്മക്ക് ഓരോ റെസിപ്പി നമ്മക്ക് പഠിക്ക ക്കണ നല്ലതാണല്ലോ
ആഹ് ഞാനെടക്ക് ആ യൂട്യൂബിലൊക്കെ നോക്കി ബിരിയാണി വെക്കാന് അറിയാം പക്ഷെ വെച്ചിട്ടില്ല അത് ഒരു വട്ടം വെച്ചപ്പോ ഫ്ലോപ്പായി പോയി അയ്ന് ശേഷം ഞാൻ വെക്കാറില്ല ഉ ആ ഇനി ഒരു പ്രാവശ്യം ഒരു വട്ടം കൂടി വെച്ച് നോക്കണം അപ്പൊ ഞൻ എല്ലാവരോടും ചോദിക്കും എങ്ങനെയാണ് വെക്കണന്ന് എല്ലാവരോടും ചോദിച്ച ഏഹ് ഉം ആഹ്
പിന്നെ മ്മള് ഓരോന്ന് ആഹ് കേക്ക്ണ്ട്. പിന്നെ നമ്മള് അതൊന്ന് ചെയ്ത് നോക്കല്ലേ? ഞാന് ഒരു വ ട്ടം വ വെച്ചപ്പോ അടിയിലൊക്കെ അങ്ങനെ പിടിച്ചു ചോറ് കുറച്ച് ഇതാപ്പ ഇപ്പ ആ ബിരിയാണി. ഇപ്പോ ഞാന് വെച്ചാല് എല്ലാവർക്കും ഞാൻ വെക്കണം.
ആണോ, അത്രയ്ക്കും ടേസ്റ്റ് ആണോ?
ആഹ് ഇപ്പ ടേസ്റ്റാണ്. വേവൊക്കെ
ഏഹ് എന്തെന്നാ ബീഫ് ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണി എ എല്ലാം വെക്കും. മന്തി വെക്കുവോ?
ഓഹ് മന്തിം വെക്കും.
ഞാൻ മന്തി വെക്കും. ചിക്കൻ മന്തി.
ആഹ് നമ്മള് ഓരോന്ന് പഠിക്കന്നേണ്ട്. പിന്നെ കബ്സ കബ്സ പിന്നെ പിന്നെ എപ്പ എപ്പഴും വെക്കാറുണ്ട്.
എന്തെന്നാണ്?
കബ്സ ഉം കബ്സ നമ്മള് ഇതിന് മുന്ന് കബ്സ ആയിരുന്നല്ലോ
ഓഹോ ഉം ഉം ഉം
എല്ലം പഠിച്ച് വെക്ക അതൊര് നല്ലതാ നമ്മക്ക് എന്തെലും ആവശ്യം വരുമ്പോ നമ്മള് പിന്നെ ഇതിലല്ലോ നമ്മക്ക് ബുദ്ധിമുട്ടില്ലല്ലോ നമ്മക്ക്. വെക്കാനിപ്പം വിളിച്ചറഞ്ഞാല് നമ്മൾ ഓർഡർ ചെയ്താ ഇവിടെ സാധനം ഇവിടെ റെഡിയായി. പക്ഷെ അത് കേടാണ്. നമ്മൾ മനസ്സിലാക്ക്ണില്ലാ
ഉം
ഉണ്ട്. അ അതിനെന്തെല്ലാം ഇതുണ്ട് നമ്മള് ഇനി വരാന് പേടിയാണ്. ക്യാൻസറ്, കൊളസ്ട്രോള് എല്ലാവിധ അസുഖവും ഉണ്ടല്ലോ പ്പോ
ഉം പിന്നെ പിന്നെ എന്തൊക്കെ വെക്കും?
പിന്നെ ഞാനെല്ലാം വെക്കും. പിന്നെ മന്തി ഫ്രൈഡ്റൈസ് ഒരട്ടം വെച്ച്
ആഹ് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ആ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ശരിയായില്ല റൈസ് ഐറ്റംസ്‌ല് ഞാൻ പോരാ റൈസ്ൻ്റെ വെച്ചിട്ട് ശരിയായില്ല. എന്താന്നോ റൈസ് കൂടുതലും മറ്റേ നമ്മടെ ചി റ്റബിൾസ് ഒക്കെ കുറഞ്ഞും പോയി. അങ്ങനെ പ്ലോപ്പായത്. ആഹ് ആഹ് ശരി എന്നാ ശരി ശരി ശരി